ഹലോ ആ കേക്കുന്നില്ലേ
ആ കേക്ക് ണ് ണ്ട്
ഏ ഇവടെ മഴെ യ്യ് ഞാൻ പറയാ റൈഞ്ച് ഇങ്ങനെ പോവാണേ
ആ ആ ഇവടെ അങ്ങൻ തന്നെ മഴ ആ മഴ ഇണ്ടോ ചോയിച്ചാല് ഇണ്ടായിനി ഇമ്പടിം ണ്ടനി അങ്ങനെ ഒന്ന് ങ്ങട്ട് കൊറി ഒന്ന് മാറിക്ക്ണ്
ഏ ഇന്നലെ ഇന്നോട്ടൊ മഴ നല്ല മഴ ഇതുവരെ നല്ല വെയിലായിരുന്നു
ആ ഇതരെ നല്ല വെയിലായിന്നല്ലോ ഇപ്പ അല്ല മഴ ഇപ്പ ഒന്ന്ങ്ങട്ട് ഒന്ന്ങ്ങനെ ചെറിയൊരു ചെറിയൊരു വെയില് വെയിലന്ന് പറയാ
ആ അത് അഞ്ച്ൻറ്റോണ്ട് അതേമാതിരി ന്നെ മഴക്കാറ് വരുവാണേ വന്നതു
ആ അതേമാതി വരാ ആ അതന്നെ
അഅന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ലാ ഫുഡ് കഴച്ചിട്ട്ല്ലഫുഡ് കഴിക്കണം
ഏ കഴിച്ച് ട്ട്ല്ലേ ഇന്റെ കൈക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കാ
ഹസ്ബന്റ് വേറെ പറഞ്ഞ്ണ് പിന്നെ ഓര് പർഞ്ഞു സ്പെഷ്യലായിട്ട് ഒന്നുല്ല മീനും കറീം അങ്ങൻ ത്തെ താണ് ഉം ആടെ സ്പെഷ്യൽ എന്തെല്ലും ഉണ്ടോ
ഇവടൊന്നുല്ല സ് സ്പെഷ്യല് ഇന്ന് മീന് പോലും കിട്ടിട്ടില്ല ഇന്ന് മുട്ടെണ്റിയാഞാന് ഇന്ന് സ്- സ്പെഷ്യൽ ഇല്ലന്ന് മുട്ടേണ് റിയാ
ആ
ഇന്ന് പ്പം അങ്ങനെണ് ആ മീൻ കിട്ടാഞ്ഞാ ഭയങ്കര കെതിയെ ടാണേ ആ മീൻ ഇനിക്കാണെങ്കിൽ എന്നും ഒരു ചെറിയൊരു കഷ്ണയാലും മീൻ ഇണ്ടായ ഒരു റാഹത്താണ് ആഹ് മീ ഇണ്ടായ ഒരു റാഹത്താണ് ആ ചോറ്ന്നുമ്പളേ എന്ത്‌ ചെയ് താലും ചെലോൽക്ക് അങ്ങനെക്കാരെല്ലോ ഇഞ്ഞ് ഇങ്ങള അവസ്ഥ എന്താ ഇൻക്കറീല്ല
ൻക്ക് മീനോട് അത്രയുംഇഷ്ടപക്ഷേ ഹസ്ബന്റിന് അതാ ഷ്ടം മീനൊക്കെ ഇൻക്ക്‌ പിന്നെ ചി
അയേ ഇങ്ങള് കു ട്ട്യോളെ കൊണ്ട്റഞ്ഞാതിരാ
ആ ചിക്കനാണ് ആ ചിക്കനാണെന്നുണ്ടെങ്കി ഓ ക്കെ രണ്ട് കഷ് ണായാലും മതി
നെ കാട്ടിലും മക്കക്കൊക്കെ ചിക്കനോടാണല്ലേ താല്പര്യം ആ അതന്നെ ഞാ പറഞ്ഞേ മക്കളെ മാതിരിയാണ്ന്ന്
ഉം ആ ഈടങ്ങ ൻതന്നെ കുട്ടികള അങ്ങനെ തന്നെ പിന്നെ ചേർ മീന് ഇഷ്ടം ഓക്ക് ചിക്കൻല്ലാറെ മീന് ഇഷ്ടം ഇജ്പ്പ ഇഷ്ടാണ് ന്നാലും കുറച്ചുംപാടെ ഒരു മീ മീനാണ് ഇഷ് ട്ടോർ മീൻ പെരിച്ചതൊക്കെയന്നുണ്ടെങ്കില് അവൾക്ക്‌ ഇഷ്ടാണ് കഴിക്കണത് ആ അതെ അപ്പ പിന്ന അധി കം എന്താ
കുട്ടിയല്ക്ക്ക്ക്ണ്ടാവും ഇഷ്ടേ
ആ ചിക്കൻ അവൾക്ക് അത്രക്കെ ഇഷ്ടല്ല ആ വല്യേ മോൾക്ക് നെയ് ചിക്കനൊള്ള പറ്റാ ഉം അവക്ക് അല്ലാതൊന്നും പറ്റൂല ഓൾ ഒന്നില് അവൾക്ക് അങ്ങനെ എല്ലാതും പറ്റൂല്ല ചെറുത് പോണൊന്നില്ല ഓൾ ഏ എന്താ പറയാ അംഗലവാടി അംഗലവാടിക്ക് പറഞ്ഞയക്കലാ
എറെ കുട്ടീനെ കൊണ്ട് പറഞ്ഞമാതിരിയ എന്റ ചെറുത് അംഗലവാടീ പോയിക്കാണ് ഹലോ ഹലോ കേക്കുന്നില്ലെ ആ ഇപ്പൊ കേക്കണ്ട് അതിന്റെ എടില് റേഞ്ച് പോവാണ് അറി എനിക്കും കേക്കുന്നുണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട് അറിയാ
ആ ക്ക് ഇപ്പൊ അങ്ങനെന്നെ കാറ്റും മഴയും വരനോണ്ട് കാറ്റ അടിക്കുന്നണ്ട് എന്ത പിന്നെ അവിടെയാണച വൈ
ആ ആ അങ്ങനെ ആകുമ്പോ തന്നെ ഇണ്ടാവുവായി
വൈഫൈ വച്ചതോണ്ട് ഇപ്പൊ കൊറെ റേഞ്ചിന്റെ കുറേയൊക്കെ ഒരു ഇതുണ്ട് പിന്നെ മെയിൻ റോഡാ അപ്പൊ പിന്നെ വൈഫൈ വലിയ ബുദ്ധിമുട്ട്
ആ റേഞ്ചിന് നല്ലാ ബുദ്ധിമുട്ട് വരുല്ല ആ
ആ പക്ഷെ എന്നാലും ഒരു കാറ്റടിച്ചാല് ചെറിയൊരു ക്കും അങ്ങനെത്തെ ഉറങ്ങുവൊന്നുവില്ല കിട
ആ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുക്കരാം
ആ ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ചിലപ്പോ ഫുഡ് കഴിക്കണ മുന്നേ ഒന്നു കിടക്കും
ആ ഞമ്മള് അത് തന്നെയാണ് അത്ര തന്നേ ഉള്ളൂ നമ്മള് പണി കഴിഞ്ഞ നമ്മുക്ക് എപ്പളം കിടക്കാല്ലോ
ആ കിടക്കാം പണി തീരണ പണി തീരണ അനുസരിച്ചിട്ട് കിടക്കൊക്കെ ചെയ്യും
ആ ഞാൻ ഇപ്പം ഇന്നാ അങ്ങനെ ഇന്ന് നേരത്തെ പണി കഴിഞ്ഞണ് അയില് ഇവിടെ ഫോണ് നോക്കി അവിടെ കിടന്ന് കുറച്ചുനേരം
ആം
അല്ലാതെ ഇത് പ്പത്താ നേരം വെളുക്കണ വൈകുന്നേരം ആണ് എന്നും എടുത്ത പണി തന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാനല്ലേ ഉള്ളൂ റിയ പുതുതായിട്ട് അറിയാനൊന്നും ഇല്ലല്ലോ ആ നമ്മള് പുതുതായിട്ട് ഇപ്പോ എന്തെങ്കിലും എടുക്കണ്ടോ എന്ന് നേരം വെളുക്കു ക്കണ് മക്കൾക്കും പുതിയപ്പളക്കും വെച്ച് വിളമ്പണ് അതെന്നെലെ രാവിലെ അപ്പം ദോശാന്ന് പറഞ്ഞ മാതിരി ഉച്ചക്ക് ചോറുന്ന പറഞ്ഞ മാതിരി പിന്നെ വൈ കുന്നേരം അസർക്ക് കുട്ടികള് സ്കൂള് വിട്ട് വരുമ്പോതെന്ന് അത് വേറെ എന്നും സ്ഥിരായിട്ട് പോണ കാര്യണത് അല്ലെ ഒരു മാറ്റല്ലല്ലോ നമ്മുക്ക് ഏതൊരു കാര്യത്തിനും പിന്നെ ആണുങ്ങൾക്കാണേ ജോലിൽ അങ്ങട്ട് ങ്ങട്ടും ഇങ്ങട്ടും മാറ്റങ്ങളോ ലീവോ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവും ഞമ്മക്ക് ഏതും ഇല്ലല്ലോ ഇതിലൊരു മാറ്റോ കാ
പിന്നെ ഫുഡ് എന്തെങ്കിലും അങ്ങ മാറ്റുന്നല്ലാതെ അതും ഉണ്ടാക്കണതോക്കെ അയില് ഇപ്പം എന്തേലും പ്രിപ്ര കറിക്ക് എന്തേലും മാറ്റം
അത്രേ ഉള്ളൂ അല്ല ല്ലാതെ ഇപ്പൊ നമ്മള് നേരം വെളുത്ത് കഴിഞ്ഞ ആഹ് നമ്മുക്ക് ലീവ് ഇല്ലാ നമ്മള് ലീവ് ഇല്ലാതെ ദിവസം- നമ്മള് വീട്ട ഇനിക്കൊക്കെ ഇന്റെ അവസ്ഥ കേട്ടോ വീട്ടിൽ പോണം
പിന്നെ ആ ആ വീട്ടി പോവലുണ്ട് പിന്നെ ഞമ്മള് ഒന്ന് പുറത്തേക്ക് ഒന്നു ഇറങ്ങിയാല്
ആ അതന്നെ ആ അത്രേ തന്നെ ഉള്ളു എട പുറത്തേക്ക് ഇറങ്ങിയ അതൊരു രസവാണലോ ഒന്നും വേണ്ട നമ്മളൊന്നും കഴിക്കാൻ വേണ്ടിട്ടല്ല ഒന്നു ഒന്നിങ്ങനെ പോയി ഒരു ഐസ് ക്രീമോ ഇനി അല്ലെങ്കി ഒരു ചായ കുടിക്ക അതൊക്കെ വേറൊരു രസാണല്ലോ എപ്പളും ഈ വീ ട്ടിന്റെ ഉള്ളിൽ തന്നൊവുമ്പോ അതൊരു ഹരം കിട്ടണില്ലല്ലോ
ഉം കുട്ടികൾക്ക് തന്നെ വേറെ ഇങ്ങനെ വെക്കേഷൻ ആ ഇങ്ങനെ ഇരിക്കുമ്പോ
ആ ഞങ്ങള് ഇതേമാതിരി ഇവിടെ അയൽവക്കക്കാര് അങ്ങനെയാണ് വെക്കേഷനൊക്കെ ആയപ്പളേ അടില് എപ്പളെങ്കിലും കസർ കൊടുത്ത് നാല് നാലര ആവുമ്പോ ഞമുക്ക് പോകല്ലേ ഇറി ഞങ്ങൾ എല്ലാവരും ഇങ്ങിട്ട് ഞങ്ങള് ഇവിടുന്ന് നടന്ന് കൊറച്ച് പോവാണ്ട് ഇങ്ങ് നടന്നട അങ്ങട്ട
ആ
ആരും കൂടി ഇറങ്ങുമ്പോ വേറെ രസമാണ് അങ്ങനെ അയൽവാസികളാകുമ്പോ അങ്ങോ പോയി അവിടെ പോയി ല്ലാവാരും ഒപ്പം വന്ന് ചായയും കടിയൊക്കെ കുടിച്ചിട്ട് അതുപോലെ ഇങ്ങൂടെ പോരും
ആ അങ്ങനൊണ് അതെ ഒരേ ഒരേ ചിന്തല ആൾക്കാര ദൈവതെങ്കിലൊക്കെ
അതാണ് അങ്ങനെ അങ്ങനെ ആകുമ്പോളേ പറ്റുവുള്ളൂ ഞമ്മള അവിടെപ്പറത്തുള്ളത്ത ഡ്രൈവ് ചെയ്യേ വലിയ വ ണ്ടോല വീട്ടിൽ ഇത്ത വല്യരു വണ്ടി എടുക്കും അപ്പ ഞങ്ങക്ക് എല്ലാവർക്കും ക്കക്കും തള്ളക്കും ആർക്കും ഒക്കെ പോകാൻ നല്ല സുഖാണ് ആ ആ ഓര് എടുക്കണ്ടന്ന് കേട്ടാ എല്ലാരും ഉണ്ടാവ പോയിക്ക്
ആ എന് വണ്ടിൽ ഇരുന്ന് എടുത്താ മതിയറ
ആഹ് വണ്ടിയിലിരുന്ന് കൊടുത്താ പോരെ ആ ഒരു രസം വേറെ തന്നെ അവിടെ പോയ കൊറച്ചു നേരൊന്ന് വർത്താനും പറഞ്ഞ് ഇരുന്ന് ഒന്ന് അങ്ങാടി കൂടെ ഒക്കന്ന് വാങ്ങാ ചിലക്ക് എന്തേ വാങ്ങാണ്ടാവും അപ്പൊമ്മ നോക്കിനിക്ക അത്രള്ളൂ ലക്ഷ്യം പറയും അത് വേറ രസ അല്ല ഇപ്പോൾ ഞാന്റെ ഹസ്ബൻഡ് ആ ഹസ്ബൻഡ ആങ്ങക്ക് പിരാന്താണ് ഒരു ബാത്റൂം നേരം കൊലുത്ത ഞങ്ങ വീടിന്റെ ഉള്ളിൽ തന്നെല്ല ഇരിക്ക ഇരക്കളക്ക് ഞങ്ങക്കൊരു ചേഞ്ച് വേണ്ട് ഇജും
ഉം ഓര്ക്ക് നപ എന്നും ഇങ്ങനെ പോവല്ലേ പിന്നെ ഓലരിതും ഞാ ഞാ ഓക്കൊന്ന് പരില എടുക്കാനക്കറി ഓക്കൊരു പൂതി
അതാണ് നമ്മുക്ക് പുറത്തക്ക ഇറങ്ങൻ നമ്മള ഇന്ന് നേരം വളത്താലും വൈകുന്നേരം ആയാലും അന്ത്യ ആയാലും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ പുറത്തക്ക് ഇറങ്ങണില്ലല്ലോ പുറത്തക്ക ഇറങ്ങണ്ട ചോച്ചാ ഞാനൊന്നും വീടിൻ്റുള്ളി വല്ല ഇരിക്കൂലട്ടോ കാരണം
ഉം
അയൽവാസിവാസികളു ആണ് ഒക്കെ വർത്താനം പറഞ്ഞു കൂട്ടു പറഞ്ഞ് വൈകുന്നേരം ആയാലൊന്നും വീ കാക്കന്നെ വേണ്ട നേരെ അസറാം കൊടുക്കാൻ കാത്ത് നിക്ക നിസ്കാരം കഴിഞ്ഞ കങ്ങാളി
ചെലവിടത്തൊക്കെ അങ്ങനെയൊക്കതെ എന്റെ വീട്ടില് അങ്ങനെയാണ് വീട്ടിലൊക്കെ അങ്ങനെ ഇവിടെ ഇവിടെ അങ്ങനെയണ ച്ച ഇങ്ങനെയാണ് പക്ഷേ ഇടെ കൊറേ അൽവാസൊന്നുമില്ല കുറച്ചള്ളൂ കുറച്ച് വെച്ചാൽ ഇവിടെ ഒരു നാലഞ്ച് പര എടുത്തെടുത്താണ് പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു പര കുറച്ച് കഴി കുറച്ച് ഉപ്പന്നെ ഒപ്പിനെ വേറെ ഉളക്കൻ സ്ഥലാണ് പിന്നെ ആ പരാ ആ സ്ഥലം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കൊറെേ പരാള് അപ്പേ അലുവരി തുഴക്കറ വിചി
ഹ് ആ അല്ല നമ്മുക്കിപ്പ തോന വീട്ടാരും വണന്നൊന്നുമില്ല ഞങ്ങൾ ഇതേമാതിരി തന്നെയാണ് ഒന്നും രണ്ടും മൂന്നും നാല് വ് അഞ്ചു വീട്ടുകാര് ഈ അഞ്ച് വീട്ടത്തോല് മാത്രം അത്രേ ഞങ്ങള് ഞാപ്പ വന്നേ ഞപ്പ വന്നിട്ട് ഒന്നേരെ കല്ലായിട്ടുള്ളൂ ഇവിടെ ഈ അഞ്ച് വീട്ടിൽലൊല് മാ അത്രേ ഞങ്ങളെ പോകുള്ളൂ വേറരു ത്റെ ഞങ്ങളെപോകുള്ളു അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ട് ഓല ആരും നമ്മളായിട്ട് വലിയ ഇതൊന്നുംല്ല പ്പ് കമ്പനി ഇല്ലായി ഇല്ല ഓലൊ ന്നും പോരൂല്ല അങ്ങനെ പുറത്തക്ക് ഇറങ്ങാത്ത സൈസ് ആൾ ഉണ്ടാവ ആ പുറത്ത് കുറെ എണ് ഉണ്ടല്ലോ അങ്ങെറത്തേ ഇറങ്ങിയ എന്തെങ്കിലും നമ്മള് എന്തെങ്കും വർത്താനം പറഞ്ഞാ എന്തെങ്കിലും ആും വൈകുന്നേരം ആയാലും പുറത്തൊക്കെ വരും അങ്ങനെ ഉണ്ടല്ലോ ചെല ഡെീംസ് ഞാൻ പറായേ ഞ് ആാ എന്താപ്പം അതേണ്ടൊക്കെ കാര്യം പറഞ്ഞു ഞാൻ എന്റെ സിറ്റുവേഷൻ പറയത്തോ നമ്മളൊര് മനുഷനേ കാണുമ്പോ മനുഷ്യനോട് വർത്തനം പറഞ്ഞ് അവടെ നമുക്കൊര് എൻജോയ്മെന്റ് കിട്ടയോള്ളു അല്ലാതെ ഇപ്പം നമ്മള് കൊറേ ആ വീടിന്റെ ഒള്ളില് ന്നെ നിന്ന് വിചാരിച്ച നമ്മക്ക് ഒന്നും കിട്ടൂല്ല കിട്ടാൻ വേണ്ടിട്ടല്ലേ വേറെന്നും വേണ്ട പശെ ഒര് സ്
ആാ ഒര് സ ഒരു അങ്ങ്ട്ടു ഇങ് ട്ടും ഓരേന്ന് പറയ്മ്പോ കൊറേ സമാധാന
അതാണേ നമ്മക്ക് നമ്മളെ കു കുറ്റൊ കൊറവല്ല പറയണത് ഞമ്മള് ഒക്കെ ചിരിച്ച് കളിച്ച് എന്തെങ്കിലും ഒര് സംസാരം സംസാരിച്ചില്ലെ മക്കളൊക്കെ ഒണ്ടാവില്ല ആ ടൈമില് ഞങള് അവടെ ഒക്ക എല്ലാരെ കുട്ടിളും ഒര് മിച്ച് അവിടെ കാ അപ്പം കുട്ടിളെ നോക്കി നിന്നാലും ഓലെ രസം പറഞ്ഞ് ചിരിച് അത്- വേറെ തന്നെ ഒര് രസംയാണ് പറയും ഞങ്ങള്
അതാ രസമാണ് കാണാന് എന്റെ വീടിന്റെ അവടെ അങ്ങനെ അവടെ എങ്ങനെ വെച്ചാല് വണ്ടികള് വെരും ആ റോഡാണ് പക്ഷെ മെയിൻ റോഡ് അല്ല കോൺകാറെറ്റ് റോഡാണ് വരുമ്പോ അപ്പൊ ഞാനൊക്കെ പഠ സമയത്ത് ഞങ്ങളൊക്കെ കളിക്കാൻ എറങ്ങും എന്നിട്ട് റേ കളി അങ്ങനത്തെ കളികളേ ണല്ലേ അതൊക്കെ പ്രോ ആ റോഡിലാ എല്ലാരും കളിക്കണേ അവടെ കൊറേ ഒര് പര ഒര് പര എന്താ പറയാ ഒണ്ടാക്കിയന്ന് അപ്പൊ ആ ചാറിങ്ങന്നെ കോട്ടേസ് മാരി ഒണ്ടാക്ക്ന്നോണ്ടായി അപ്പൊ അയിനെ മെ മെ വെള്ളം ഇങ്ങനെ കൊറെ കല്ലൊക്കെ വെച്ചിട്ട് അവടെ ഇരുന്ന് എങ്ങാണ്ട് ഓല് വർത്താനം പറയും അങ്ങനെയെന്നു അത് അന്നൊക്കെ നല്ല രെസേയാനും ഇപ്പം- ഓരോത്തര് ഒരോ വയിക്കായില്ലേ ഞങ്ങളൊക്കെ ഓരോത്തരോ കെട്ടി- പറയ്മ്പോ കൊറേ ആയിട്ടൊന്നും ഇല്ല ഇപ്പത്തെ എട്ത്തുള്ളെ പോലെ എന്താന്നും ഇപ്പാത്തേ മക്കക്ക് അറിയില്ലല്ലോ
അതാണ് ഇപ്പത്തെ മക്കക്ക് എന്നാല് ഫോണ് മതി ഞാനൊക്കെ പറഞ്ഞാതില് ഇവടെ ആരും ഫോം വല്ലാതെ കൊടുക്കൂല അയൽവാസികളൊന്നുവെ വൈകുന്നേരം ആകുമ്പോ കുട്ടിള് തമ്മ് തമ്മ് കളിക്കാ വേണ്ടിയാ പറഞ്ഞാണ്ട് ഞങ്ങള് കളിച്ചാനാണ് വിടും